ഹലോ ആഹ്.
ഹലോ.
എന്തൊക്ക്യ വർത്താനം കേക്ണ്ട്.
അമ്മക്ക്ന്ന് സ്ത്രീധനത്തെെ കുറിച്ച് സംസാരിച്ചാലോ. ആഹ് കേക്ക്ന്ന്ണ്ട് നമക്കിന്ന് സ്ത്രീധന ത്തെ കുറിച്ച് സംസാരിക്ക്യ.
ആഹാ ഹാ പറയ് എന്താണ് അഭിപ്രായം സ്ത്രീധനം.
സ്ത്രീധനംന്ന് പർഞ്ഞാ ഒരു. പെണ്ണിനെ കെട്ടിക്ക്യാ തന്നെ ആദ്യം ചോദിക്കുന്നത് സ്ത്രീധനാണ് അതുവല്ല. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വെല നോക്കി ഒരു പെണ്ണിനെ കെട്ടിക്കറിഞ്ഞോ അല്ലെങ്കി. പെ ആൾക്കെങ്കിലും പെണ്ണ് കെട്ടാനോ ഒന്നും.
പക്ഷെ അയിനിപ്പയ്ന് പണ്ടത്തെ പോലാരും സ്ത്രീധനം ചോയ്ക്ണില്ലല്ലോ.
ചെലോട്ത്ത് സ്ത്രീധനം ചോദിക്കാതെ തന്നെ കൊടുക്കും ചെലോട്ത്ത്. സ്വർണം ഇണ്ടെങ്കിലേ കെട്ടു സ്ത്രീധനം ഇല്ലാത്തവ കെട്ടത്തില്ല.
പ്പാ ഒന്നുല്ല കാരണം പ്പൊ പെൺകുട്ട്യാളെ കിട്ടാലല്ലോ സ്ത്രീധനം വേണംന്ന്റഞ്ഞാ പിന്നോൽക്ക് പെണ്ണില്ല.
ആഹ് ഇപ്പ പെണ്ണുങ്ങ ളെകിട്ടാനില്ല അതുമല്ല. ചെലവര്ങ്ങനെ സ്ത്രീധനം കൊടുക്കും. ചെക്കന് വേണ്ടി സ്ത്രീധനം കൊടുക്കും പിന്നെ ചെ ക്കനങ്ങോട്ട് കൊണ്ടയി സ്വർണ്ണ ഇടണം.
ക്കണ പൈസക് ഇവർക്കൊരു വീട് കൊട്ക്കാ ന്ന്ല്ലതാണ്. ഈ സ്വർണൊക്കെ കൊടുക്കണ പൈസക്ക് അതാവുമ്പോ അവരെ ജീവിതോം സേഫാണ്. ഈ ഭർത്താവിന്റെ വീട്ട്പോയിട്ട് പെണ്ണിനും കഷ്ടപ്പെടണ്ട പെണ്ണിന്റെ വീട്ടില്ന്ന് ട്ടു ഭർത്താവിനും കഷ്ടപ്പെടണ്ട.
ആഹ് അതെ ഇപ്പൊ ഒരുപാട് വീട്ടില് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ്‌ എത്രയോ പെണ്ണുങ്ങൾ മരിക്ക്ന്ന്. അങ്ങനൊരുപാട് കാര്യങ്ങള്ണ്ട് അ പിന്നെ നല്ലത് സ്ത്രീധനം കൊടുക്ക്ണേന് നല്ലത് ഒരു വീടാ അല്ലെങ്കി അവർക്ക് ജീവിക്കാനുള്ള വേറെ എന്തെങ്കി കൊടുത്ത്
ജോലീക്കോ ഇങ്ങന അങ്ങനൊക്കെണ്ടല്ലോ ഫിക്സഡ് ആക്കീട്ട്. ഉം ഉം അതവര്ക്കൊരു ഭാവിലൊരു സപ്പോട്ടെയ്ക്കാരം. മറ്റത് കൊറെ സ്വർണം കൊടുക്കും മാ പ്ലാരത് വിക്കും അതങ്ങനെ കഴിഞ്ഞ്‌
അതെ ഒരുപാട് കേസ് കളങ്ങനെണ്ട്. ഇപ്പതന്നെ സ്ത്രീധനം ചോയ്ച്ച് എത്രയോ പെണ്ണുങ്ങള് എടങ്ങേറാക്ക്ന്ന് അടിക്കിന്ന് കള്ള് കുടിച്ച് വരുന്ന ഭർത്താക്കന്മാര് ണ്ട് സ്ത്രീ ധനം കിട്ടിയില്ലെങ്കി അവരെ
അതോണ്ടാണ്പ്പ പെൺകുട്ട്യാള് കല്യാണത്തിന് സമ്മയ്ക്കാത്തതും സ്വന്തായിട്ട് ജോലി വേണംന്ന് പറയ്ണതും.
ആഹ് അതെ അതെ ഒരുപാട് പേര് ഇപ്പൊ കല്യാണം വേണ്ടന്ന് പറഞ്ഞ് പിന്മാറുന്ന്ണ്ട്.
അതന്നെ അയ്ന്റെ മെയിൻ കാരണം അതാണ്.
ആഹ് അതെ ഇപ്പം ഒരുപാട് പേര്ന്ന് പർഞ്ഞ കൊറെ പേരെ സ്ത്രീധനത്തിന്റെ കാര്യത്തി തന്നെ അമ്മായിമ്മമാരെന്നെ കൊറെ ബുദ്ധിമുട്ട്
ഉം ഉം അനക്കക്കങ്ങത്തെ പ്രശ്നം വന്ന്ക്ക്ണോ? അത് ഇൻക്ക് തോന്നി സം സാര്ത്ത്ന്ന് അതാ ചോയ്ച്ച്നേ ഇൻക്ക് സ്ത്രീധത്തിനെ കുർ ച്ചൊന്നും ഇൻക്ക് പ്രശ്നം വന്നട്ടില്ലാട്ടോ
ആഹ് ആഹ് ആഹ് ഇപ്പൊ
ഇപ്പ എവ്ടെ തറവാട്ട് വീട്ട്ലാണോ അതോ വേറെയാണോ താമസം
അല്ല തറവാട്ട് വീടല്ല ഹസ്ബന്റിന്റെ വീട്.
ആഹ് അതന്നെ ചോയ്ച്ചത് ഹസ്ബന്റിന്റെ വീട്ട്ലാണോ ഇങ്ങള് വേറെ പുതിയ വീടെച്ചിട്ടാണോ താമസം?
ന്റെ വീട്ട്ലാണ്
ആഹ് അവ്ടെ ഈ പ്രശ്നണ്ടോ?
ഓഹ് സ്ത്രീധനോന്ന് പറഞ്ഞാ എല്ലോട് ത്തും പ്രശ്നല്ലേ
ഞമ്മള് വ്ട്ക്കൊന്നും പ്പ ആ പ്രശ്നല്ലട്ടോ. ഇവടൊക്കെ സ്ത്രീധനം ചോയ്ച്ച് വന്ന ഓൽക്ക് പിന്നെ പെണ്ണ്ല്ലപ്പോ ഞമ്മള് കൊട്ക്ക്ണതെന്താച്ചാ അത് കൊട്ക്കാ
ഉം ചെലോട്ത്ത് പെണ്ണിനെ കിട്ടാനിപ്പോ പൊന്നും വെലയാന്ന് പറയുന്നെ
ആഹ് ഞങ്ങളെ ഞാന് ന്റെ വീട്ടിലങ്ങള് അഞ്ച് പെൺകുട്ട്യാളാ അന്ന് താത്ത കൊക്ക് കല്യാണം വന്ന സമയത്ത് ഭയങ്കര ഡിമാൻന്റെനു ഒരു ലക്ഷം രണ്ട് ലക്ഷം സ്ത്രീധനം പൈസ പണ്ടം അങ്ങനെ പിന്നെ ആൺകുട്ടികൾ ല്ലായ്റ്റ് പറ്റൂലേനും ഇപ്പൊ ഒരു പ്രശ്നോ ല്ല ഇപ്പൊ വാടാപ്പേരിന്ന്യാലും ഓൽക്ക് പെൺകുട്ട്യേളെ കിട്ടിയാ മതി. പ്പ സ്ത്രീധനും വ ണന്നില്ല മഹറ് എത്ര വാണേലും കൊട്ക്കാ പഠിപ്പിച്ചണെങ്കി പഠിപ്പിച്ചാ
ആഹ് ആഹ് പണ്ടത്തെണക്കല്ല ഇപ്പൊ സ്ത്രീ ധനം ചോദിച്ചു വന്നാ തന്നെ ഒരുപാട് പ്രശ്നാണ് പ്പോ
ആഹ് പി ആ പെണ്കുട്ടിയെന്നെ പ്പ വാണ്ടാറിം അതാണ്
ആഹ് അതു അല്ല ഇപ്പം ഈ സ്ത്രീ ധനൊക്കെ വ വേണംന്ന് പർഞ്ഞ് ബുദ്ധിമുട്ടിച്ചാലും കേസും ഒക്കെ ആയിട്ട് അവർക്ക് തന്നെയാ ബുദ്ധിമുട്ട് അന്നേരം ഞമ്മളെ ഞമ്മളെ പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് പറ്റൂല.
ഉം
ഞാൻ തന്നെ കേട്ടിട്ടോണ്ട് ഒരുപാട് സ്ഥലത്ത് ഇല്ല ഇല്ല എനിക്ക് ഒര് അഞ്ച് അഞ്ച് പവനെ ഇണ്ടായിരുന്നള്ളു അന്നേരം സ്ത്രീധനത്തിന്റെ പ്രശ്ണം എന്ന് പറഞ്ഞാ അത് ഒരു ഭയങ്കര പ്രശ്നാ അതുകൊ ഉണ്ട് എനി എല്ലാ എൻക്കറിയാവുന്നതില് കൊറെ പേര് എങ്ങനാണ് ശ്രീരാട്ടേന്റെ പേരില് ഒരുപാട് കുടുംബശിച്ചത് ഞ പിന്നെ ലോത്ത് കേൾക്കുന്നതും അതൊക്കെ തന്നെയല്ലേ
അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയാലല്ലേ
ആഹ് അതെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയ അതന്നെ കാണാനുള്ളൂ
ഉം
കൊറെ കൊറെ പെണ്ണുങ്ങളെ കൊല്ലുന്നതും കൊറെ ആത്മഹത്യ ചെയ്യുന്നതും
ഉം
സ്ത്രീധനം ചോദിച്ച് പീഡനം എന്ന് പറയുന്നത് ഒക്കെ
കൊറയനെ ഞാൻ പറയാം കൊറെയൊക്കെ പെണ്ണുങ്ങളെ നമ്മളെ എന്താ പറയാ പെൺകുട്ടികളെ വീട്ടുകാരെ പ്രശ്നം കൂടിയാ ഞമ്മള് ഇപ്പം സ്ത്രീധനം കൊടുത്ത അവടെ കഷ് കഷ്ടപ്പെടുത്താൻ ആ പെങ്കുട്ടിക്ക് വീട്ടക്ക് ധൈര്യാട്ട് തിരിച്ച് വെരാൻ പറ്റുന്നുണ്ടെങ്കില് ഒരിക്കലും ആ പെങ്കുട്ടി പോയി മരിച്ചൂലല്ലോ
ഇല്ല ഇല്ല
ഇത് എന്താറിയോ ഞമ്മള് വീട്ടിക്ക് ചെല്ലുമ്പോ തന്നെ ഓൽക്ക് പേടയാണ് നാട്ടുകാര് എന്ത് പറയും കുടുംബക്കാര് എന്ത് പറയും എ എത്ര വെജെങ്കിലും സഹിച്ചിട്ട് പോയിക്കോ പറയും അതാണ് ഒര് കാരണം ഉം ഒര് പെൺകുട്ടികക്ക് ഒര് അത്താണി ഇല്ല രണ്ട് എന്താ പറയാ നമ്മളിപ്പോ നമ്മളെ വീട്ടീന്ന് പറയും ഇങ്ങളെ കെട്ടിച്ചു വിടാള്ളതാണ് അങ്ങനാണ് ഇങ്ങനെയാണ് അറിയും അവടെ ചെല്ലുമ്പോ നമ്മള് വേറെ വീ ട്ട്ന്ന് കെറി വന്നതാണ് സ്വന്തായിറ്റ് ഞമ്മുക്ക് സത്യത്തിന് വീടില്ല
സത്യാത് എല്ലോടന്നും കേൾക്കാൻന്ന ഒരു വാക്കാണ് നിനക്ക് സ്വന്തായിട്ട് വീടി ഇണ്ടെല്ലാം അവടെ പോയി പറയും അന്നേരം നമ്മള് വേ ഞമ്മളടെ വീട്ടി പോയി പറയുമ്പോ അവര് പറ നിങ്ങളെ ഭർത്താവിന്റെ വീടാനി
സന്തോഷത്തോടെ ഞമ്മക്ക് ജീവിക്കാൻ കഴിയാ ഞമ്മള് കല്യാണം കഴിച്ചിട്ട് വേറെ താമസിക്കണം അപ്പൊ ഞമ്മളെ ഹസ്ബെന്റിന് ഞമ്മളോട് അത് അതേ മെന്റാലിറ്റിയിലാണെങ്കി ഞമ്മ്ക്ക് പ്രശ്നങ്ങളൊന്നും ഒണ്ടാവൂല ഓൽക്ക് ആണുങ്ങള് വലുത് പെണ്ണുങ്ങള് മോശം എന്നിള്ളൊരു ചിന്താഗതി ഇല്ലെങ്കില്
ആഹ് ഫുൾ സപ്പോട്ട് ആണെങ്കി അത് ഓക്കെയാണ് ചെലോടുത്ത് ഫുൾ സപ്പോട്ട് ഇല്ല
ആഹ് എനിക്കൊന്നും അന്ത പ്രശ്ന ഇല്ലാട്ടാ നമ്മളഷ്ട നമ്മുക്ക് നീച്ച്പോ നീച്ചാമതി ട്ക്കുമ്പോ എട്ക്ക പോണെങ്കി പോകാ വെരുമ്പോ വെരാ
ആഹ് ഇവടെ ഇപ്പൊ ഓരോടത്തും നടക്കന്ന പാജക അറിയില്ലെങ്കി അതിന് റ്റും പാചകം ചെയ്യണം പിന്നെ ആഹ് ച്ചേ എനിക്കൊരാളേ ഇള്ളൂ
ഏയ് ചെറികുട്ടിയ
ആഹ്
ഉം ആഹ് നിങ്ങള് ചായക്കെ കുടിച്ചപ്പോ?
ഇല്ല ചായ കുടിച്ചില്ല ഇനി ചായ ഇടണം ഇന്ന് ചപ്പാത്തി വെച്ച് നൂഡിൽസ് ഉണ്ടാക്കാനാ പ്ലാന്.
ഏ...
ആ്, ഇല്ല മുട്ട വെച്ച് ന്യൂഡിൽസ്.
ആഹ. എന്താ പിന്നെ? വൈകുന്നേരത്തിന് ഇനി അതാ?
ആഹ്, വൈകുന്നേരം. ചോറുണ്ട്, പിന്നെ സന്ധ്യ സമയത്ത്ച്ച് കാപ്പി പോലെ...
എ ആഹ.
ചായക്ക് കുടിക്കണ? ഓ, ഇവിടെ ഇപ്പ മഴക്കാർ മൂടിയിരിക്കുവാണ് എപ്പ പെയ്യുന്ന് അറിഞ്ഞൂട.
ഇവിടെപ്പ മയക പൈത് ചോർന്നിപ്പോ. ഉം, പൈതോണ്ട്ന്ന് ചെറിയൊരു ചാറ്റലുണ്ട്.
ഉച്ച വരെ ഉണ്ടായിനു, ഇപ്പ ഇല്ല.
ഏഹ്, ഞങ്ങക്ക് നല്ല മഴയായിരുന്നു ഇപ്പൊ. അസർക്ക് കുട്ടികൾ സ്കൂൾക്ക് ആ സമയത്തേ ഭയങ്കര മഴെയിനു.
ആഹ ആഹ...
ഇടിയും കാറ്റൊന്നുല്ലട്ടോ, നല്ല മഴ.
ഉംഉം, കാലാവസ്ഥ മോശമാണ്. എങ്കിലും...
ഉം, അതാണ് ഞാനാണെങ്കി ഈ കുട്ടികളെ വണ്ടിമ്മ കൊണ്ടേ കൊണ്ടര്ലും, പിന്നെ തുമ്പാണ്, അലർജി കൂടിട്ടേ.
അ ആഹ് ആഹ. ആഹ്, നമ്മള് എവിടെങ്കിലും പോകുമ്പോ, ഒന്നല്ലെങ്കിൽ മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കണം. ശ്രമിക്കണം.
തോന്നൂല്ല. മാസ്ക്കൊക്കെ വെച്ചാലും ശ്വാസം മുട്ടുന്ന പോലെ. ഉം..
തൊന്നും വെക്കാൻ പറ്റൂല, എട
ആഹ, ആ അതേപോലെ തോന്നും. നമ്മ കൊറോണ അല്ല ന്നെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടി വെച്ചക്കാണ്.
ആഹ്, അതെ അതെ. കോവിഡ് ടൈം... പറയേ വേണ്ട, അന്നാരം നമ്മള് വാക്സിൻ എടുക്കക്കോ കോവിഡ് വരാക്കോ... എല്ലോടത്തും കോവിഡ് ആയിരുന്നില്ലേ?
ഹ് ഉം... അന്നൊക്കെ പിന്നെ കെതി കെട്ട്ട്ടാണ് വെക്കാണ് മാസ്ക്. വെക്കലാന്ന് നിവർത്തിയില്ലല്ലോ? ഇപ്പോളും ഇവര് എന്നോട് പറയല് പ്പളും മാസ്ക് വെച്ചോണ്ടു അലർജി ഉണ്ടായിട്ട് മറാലട്ടുമ്പളും, നമുക്ക് ഇങ്ങനെ മീനൊക്കെ പൊരിച്ചുമ്പളും... കയിന്റെ ഇത് വരുമ്പ്പൊക്കെ തുമ്മിക്ക്
ആഹ ആഹ
പക്ഷെ ഞാൻ വെക്കൂലാ എനിക്ക് മടിയാണ്
ആഹ് ഇപ്പത്തന്നെ റേ ഷിഖല്ലാ എന്ന് പറഞ്ഞ അസുഖം എവിടെയൊക്കെ പടരുന്ന്
ആഹ
ഒരു ഹോസ്പിറ്റലില് പോലും പോക്കുന്നില്ല ഇവിടെ ആർക്കും ഇല്ല അവിടെ
ഏ
ഓ എന്താ കാണിക്കാൻ പോന്ന ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ
ആഹ, ഞങ്ങള പാത്താർക്കും പറയണൊന്നും കേട്ടില്ല ട്ടോ?
എല്ലാർക്കും പനിണ്ട് ഇപ്പോ, അടക്കി എല്ലാർക്കും പനി വയറ്റ് ന്നോക്കൊക്കെ ഉണ്ട്. ഷി ഷിഗല്ലന്റെ ലക്ഷണാണ് വറ്റന്ന് പക്ഷേ ബ്ലഡ് ഉണ്ടാവുന്ന് തോന്നുന്നു
ആഹ് ബ്ലഡ് കാണുന്ന പറയുന്നെ
ഉം അങ്ങനെ എന്നിട്ട് എന്താ ഹസ്ബൻഡന്റെ എന്താ ജോലി
ഹസ്ബൻഡ് ആട്ടോ ഡ്രൈവറാണ്
ആഹ്
ആ പോയിട്ട്ണ്ടാവും ലെ വെള്ളിയാഴ്ചായിട്ട് എന്തേയ്ന്നു സ്പെഷ്യല്
സ്പെഷ്യലെന്ന് പറഞ്ഞാ മീൻകറീം
ഉഹ്ഹും ഞങ്ങക്കൊക്കെ ഏ സൂപ്പറാണല്ലോ ചക്കേം മീൻകറിഒക്കെ
ആ എടക്കെടക്ക് ചക്കയും മീനും വൽ വേറെന്തേലും തോരനൊക്കെ കാണും
ആവൂ ആരാണ്ടാക്ക ഈയ്യന്നെ
ചക്ക ഇവടെ ഞങ്ങൾടെ മാമിയാ ഇണ്ടാക്ക അതായത് ഇക്കാന്റെ ഉമ്മ ഇണ്ടാ
ആഹ്
പിന്നെ
അത് ശരി
തോരൻ ഞാൻ വെക്കും അനിയത്തി വേറെന്തെങ്കിലും ഉണ്ടാക്കും
ഉം അത് ശരി ആ അപ്പൊ സ്വന്തം വീട്ടിലാ
അല്ല
അനിയത്തീഓയിച്ചപ്പോ ചോദിച്ചതാ എളേച്ചി ആണോ
ആഹ് എളേച്ചി ഇവിടെ അനിയത്തീ ന്നാ പറയ ആഹ്
ഉം ഉം അയിക്കോട്ടെന്നാ ആയിട്ട്ണ്ട്
അഹഹാ ആഹ് ശരി
ഓക്കെ ശരി